ഹലോ. ഓ കേൾക്കണ്ട് എന്താ വർത്താനൊക്കെ?
എന്താല്ലർത്താനം എന്താ അവ്ട്ത്തെ വർത്താനൊക്കെ. പണി ഇങ്ങനെ കഴിഞ്ഞും
ഏ.
ഫോൺ വിളി ആയാ പിന്നെ പണിയൊക്കെ നീങ്ങൂലല്ലോ.
ആ അത് ശരിയാ.
റേഞ്ച് ഇണ്ടെങ്കി പിന്നെ അമ്മക്ക് ഫോണും വെച്ച് അങ്ങനെ ഫോണും വെച്ചങ്ങനെ സംസാരിക്ക റേഞ്ച് ഇല്ലാത്തോണ്ടേ ഓരോടുത്തിരുന്ന് അങ്ങനെ, നേരം പോയി.
ആ ഇപ്പൊ ഈ മഴ പെയ്തപ്പോ റേഞ്ച് ഇഷ്യൂ എല്ലോട്ത്തും ഇണ്ട്ലേ.
ആ ഇന്ന് പിന്നെ നല്ലൊരു മഴ ഇണ്ട്, നല്ല മഴേനീ. രാവിലെ മുതലേ, അപ്പൊ പിന്നെ തീരെ റെയിഞ്ചിട്ടൂല.
ഒരു മടി, പണിടുക്കാനൊക്കെ.
ആ അത് കെടക്കാനാ പൂതി.
ഇപ്പൊ ആ ഒരു ലോഡ് തീരുമ്പാണ്ടേർന്നു. അതിപ്പോ ഒതുക്കി തീർത്ത് ഓ. ഓ രണ്ട് വണ്ടിക്ക് ഇണ്ടായ്ന്നു, അതെക്കെ ഇപ്പൊ കഴിഞ്ഞു.
ആ രണ്ടിസ ഇവല്ലേനി അത
ഇന്നലെ ഭയങ്കര മഴല്ലേന്യോ. അപ്പൊ എങ്ങനെ വാഷിംഗ് മെഷീൻ ഇല്ല, അമ്മളെ കല്ലുമ്മക്കെന്നെ ഇറങ്ങണം. അപ്പം ആ ഐ എന്നോ ആയി
ഏ
കുറയും രണ്ട് മൂന്ന് ശരി അപ്പൊ പൊറത്ത്ക്ക്‌ ഇറങ്ങാൻ കഴിണില്ല അപ്പൊ അങ്ങനെ മടിച്ചും ആ അപ്പൊ ഞാൻ രാവിലെ കുട്ടികള പറഞ്ഞ
ആ തിരുമ്പലേശി ആ അന്നെ മഴ നമ്മക്ക് അകത്തെ പണി എടുക്കാം പൊറത്ത്ത്തെ അവിടെ വെ ക്കാം
എന്താങ്ങന ഇല്ല അത് രാവിലെ തന്നെയാണ് ഇറങ്ങണ്ടത് രണ്ടും കഴിഞ്ഞില്ലാ ഇ പ്പൊ ഒന്നേ കഴിഞ്ഞിട്ടൊള്ളൂ. ഞ്ഞി അകത്ത് ങ്ങനെ
ഉം ഫുഡഴിക്കാന് ഓല് വരോ
ആ അപ്പതാ മീൻ പൊരിച്ചോണ്ട്ക്കാണ് അമ്മനോട് പറയാ എന്തെങ്കില് ഇലക്കറികളൊക്കെ കഴിക്കാൻ പൂതിയാവുണ് എന്നും ഈ പച്ചക്കറിയും കോഴി മീനും ഇതന്നെ
ആ താളിപ്പൊക്കെ രസാണ് മത്ത ന്റെ എല അതകപ്പൊ ഉണ്ടാവുല്ലോ
അദു ആ എവിടെ കിട്ട്ണ് ഉ അതും കിട്ടണില്ല അപ്പൊ ഞാൻ പറയാം മറ്റേ ചുവന്ന ചീരണ്ടാവല്ലോ നമ്മളെ കാട്ടു ചീരാ
ആ ആ
നല്ല രസാണ്
അതവടെഇണ്ടോ
ആ അവിടെ അടുത്ത ആ അയൽവാസി വീട്ട്ക്ക് അങ്ങട്ട് പോണം
ആ ആ അത് മറ്റേ ചീരന്റെകാളും രസാദാണല്ലേ
ആനല്ല രസാണ് ചോറിന്റെ നിറം തന്നെ മാറുമ്പോ നമ്മുക്കൊരു ഇൻറ്രസ്റ്റ് ആണല്ലോ നമ്മക്ക്‌പ്പൊ കുട്ടികൾക്ക് ചോ ചോറും മഞ്ഞാവുമ്പോ ബിരിയാണയണ മാതിരിക്കാണ് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ആ റൈഞ്ചില്ല ഇത് ചെവി വെച്ച നമ്മളെ പണിടു ക്കാൻ പറ്റൂലല്ലൊ ഒരോടത്ത് ഇരിക്കണം കിട്ടണള്ളൂണ്ട്
ഹേ നിങ്ങൾക്ക് അവിടെ നല്ല റേഞ്ചിന് ഇഷൂണ്ട്ല്ലേ ഇവിടെ ഒന്നും അങ്ങനെന്നുല്ല അവിടെ ടവറൊന്നും ഇല്ലാ
ഇവിടെ അടുത്ത് ഒന്ന്‌ ഇപ്പൊ വന്ന്‌ക്ക്‌ണ് തോന്നുന്നുണ്ട് എന്താ ഞാനിങ്ങനെ തൊടച്ചോകോണ്ടിക്ക ആ തൊടച്ചോണ്ട് ക്കേന്നു അപ്പൊ അങ്ങനെ സംസാരിക്കണണ്ട് തൊടക്കുണൂണ്ട് അപ്പൊകിട്ടിണില്ല ആ ഇനിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിക്ക എന്നാലേ
ആ ഞമ്മള മറ്റ ചുവപ്പ് ചീര കുറെ ഗുണങ്ങൾ ഉള്ളതാണല്ലോ
ആ ആ കാട്ട്ചീരാറയിണതൊ ല്ലേ ആ ആ ആ അത് നല്ല കളറില്ലേ മറ്റേനേക്കാളും
മറ്റേനക്കാൾ നല്ല കളറുണ്ട് ഞമ്മക്കിപ്പം കുട്ടികൾക്ക് ബിരിയാണി വെക്കുമ്പളേ ഓൽക്ക്പ്പം അരിന്റെ നിറം മാറണം പോലെ തന്നെയാണ് ഞമ്മക്കതും നമുക്ക് കൂട്ടി കഴിക്കുമ്പോ ആ ചോപ്പ നിറാവുമ്പോ നമ്മക്കും തന്നെ ഒരു ഇൻറസ്റ്റ്
ആ ആ അതെ ചീരന്നെ പല വിധണ്ടല്ലോ വേറൊരു ഒരു കൊമ്പായിക്കോണ്ട് ആ. അത് ച ചെറിയ ഇ ഇല കൊണ്ട്
ആ അത് ഉപ്പേരി വെക്കണം.
ആ ആ എന്റെ ഈ ചക്കക്കുരു ഇട്ട് വെക്കും പറയണക്കാ.
അമ്മ അമ്മ നന്നാക്കും അപ്പൊ അമ്മ കൊണ്ടുവരുവ.
ആ ആ.
ഇമാരൊക്കെ ഉണ്ടാവുമ്പോഴാണ് ആണ് അതൊക്കെ കിട്ട
ആ ആ അത് മൂക്കാത്തല കിട്ടണം അല്ലേ അതാ രസം തോന്നണ്. ആ പിന്നെ അതുപോലെ തന്നെ വേറൊരിതുണ്ടല്ലോ ഷുഗറോ കൊളസ്ട്രോ അങ്ങനെ എന്തോ ഒരു എന്തിനോ പറ്റും പറഞ്ഞ പ്രഷർ ചീര ആ ആ. ആ എന്റെേലോലെ ഇരിക്കണ അതല്ലേ അങ്ങനെയൊക്കെ ആ.
പൂളല്ല മറ്റേ ചീനി ചീനന്നല്ലേ എത്താണ്? ചീമ കൊന്ന.
ചീമ കൊന്ന.
അതന്നല്ലേ.
ഇതല്ല. അല്ലല്ലോ.
ചീമ കൊന്നൻ്റെ അതിക്ക ഒന്നുണ്ട് പ്രഷർ ചീര
അതാ ഞാൻ നേർത്ത പറഞ്ഞത്. ചെറിയ ഇത് കിട്ടണോ ആ ആ ആ ആ ആ ആ അതെ. അതെല്ല
ഇതിനെ പ്രഷർ ചീരാന്നും പറയണ്ട്.
ആ അല്ല ഇങ്ങനെ ഈ പൂളന്റെ പാതിൽ തന്നെ കൊറച്ചിങ്ങനെ തണ്ടു പോയി
ആ മനസ്സിലായി മനസ്സിലായി ആ. അത് ഇനിക്കറിയില്ല ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ണ്ട് ഓരോരുത്തരൊക്കെ കറിയൊക്കാ ഞാൻ അപ്പോള വിചാരിക്കണം ആ
അത് ഉപ്പേരിക്കാ രസം തോന്നണ് തേങ്ങയും പച്ചളകവും ഒക്കെ നമ്മള് കാബേജ് അതപോലെ വെച്ചാ നല്ല രസാന്ന് പറയും.
ഏ ഞാന അത്ര വെച്ച നോക്കില്ല.
ആ ആ ഞ ഞങ്ങള് വീട്ടില ഇണ്ടായിന അത് പിന്നെ പോയി തോന്നണ്. അത് നല്ല ഉണ്ടാവും ചെയ്യും തോന്നണ്ട്. നമ്മള് വെള്ളക്കെ പോണോടത്ത് നല്ലോ കുഴിച്ചിട്ടാ നല്ലോ ഉണ്ടാവും വെറുത കുത്തി കൊടുത്താ മതി ഉണ്ടാവും.
ഞാന് ഇതുവരെ വെച്ച് നോക്കിയില്ല ഞാൻ ട്രൈ ഇവിടെ കൂടി ഞങ്ങടെ കണ്ടയില്ലേ.
ഇല്ലല്ലേ ഇവിടോക്കെ ഇണ്ട്. ഇവിടെങ്ങ വെറുതെ ഇങ്ങനെ വേണ്ടാവും അത് വെട്ടി ഒഴിവാക്കാനും പിന്നെയും കാണേണ്ടതാണ്. ഞങ്ങള് വീട്ടിലില്ല അടുത്തൊക്കെ ഉണ്ട്. നമ്മള് ചെലപ്പ സാധനം അങ്ങനാണല്ലോ കുറെ ഒഴിവാക്കിയാലും പിന്നീ ഉണ്ടാവല്ലോ വേണ്ട വെച്ചിട്ട ഒഴിവാക്കിയത്. ആ അതേമാതിരി നെയ്ച്ചോർക്ക്ന്ന ഓല ഉണ്ടല്ലോ അത് നമ്മള എത്ര ഒഴി
അത് ഞാൻ ഇവിടെ കുഴിച്ചിട്ട് കുഴിച്ചിട്ട് കൊഴഞ്ഞ്ക്കണ്. ഉം എത്ര
ഈ വള്ളം പോകൂലേ ഈ നമ്മളെ കുളി റൂമ്െത്തവെള്ളം അങ്ങനെയൊക്കെ
അത് ചെല മണ്ണ്ണ്ടാവും. മണ്ണിന്റെ പ്രത്യേകതണ്ട്. ഞങ്ങളവിടുത്തേ േല അങ്ങനത്തെ ഒരു വിധ ഇത മ ഈ മണ്ണില് ഒരു ഇതോ ഒരു സാധനോണ്ടാവൂല
എന്താണ് ഔടെ അവിടെ ഇങ്ങനെ ഇതാണ്.
നല്ല ച ഏ അതല്ല വടെ പെരും ചളി മണ്ണാ പൂള്ണ മണ്ണ്. അയിൽ ഒറക്കാണ് പിന്നെ വേനലൊക്കെ ആവുമ്പോത്തിന് ഇല്ല വരിസൊക്കെ ആവുമ്പോത്തിനൊക്കെ ചപ്പിളി ആകും ചെയ്യും. ന്റെ ആ അപ്പൊ ചെയ്യും ചെയ്യും ചെടികള് മറ്റേതാവുമ്പോ വേനൽക്ക ആാവുമ്പോ വെള്ളം എത്ര കൊടുത്താലും ടമ്പറായി നിക്കും ചെയ്യും.
ആ ആ
ഇന്റെ ഇവിടുത്തെ മണ്ണ് പറഞ്ഞാല് കറുത്തൊ എക്കൽ മണ്ണുണ്ടാവോല്ലോ? അവിടെ വെറുതെ വന്ന് വലിച്ചെറിഞ്ഞാൽ മതി മ് ആ ഞാൻ ന്നട്ട് അവിടുന്ന് കൊറച്ച് കീസില് മണ്ണാക്കി മണ്ണ്ടുത്താണ്ട് അതില് പിടിപ്പിച്ചാണ്ട് കൊണ്ട്വരല ഉമ്മനോട് പറഞ്ഞ്ക്ക ചെടി ഒക്കെ ഇങ്ങള് കുയ്ച്ചി ടി. ആയോ? ഹലോ. ഹലോ ഹലോ. ഹലോ. ഹലോ.
ആ
ആ
കേൾ
ഇപ്പളാ കേട്ടത് തൊടപ്പം കൊണ്ടു നീങ്ങിലേ?
ആഹ് ഇരിക്ക്ണോടത്തിന്ന് എണീക്കും അതാണ്. പോയത് ഇവിടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കണ അപ്പൊ കൊയപ്പല്ല പ്പൊ ഉള്ള്ക്ക് കയറിയാ പോവാണ്.
ഇജിപ്പട ഇരിക്ണോട്ട് തന്നെ ഇരുന്നോ ന്നാണാ പറയണത്.
ആ ആ ഓല് ചോറ് കഴിക്കാൻ വരുമ്പളേ കറിം കു ഉപ്പേരിയൊ
അ ത് സെരിയാ.
ഉം അതെല്ലാം ഒരു മണി ഒന്നരേക്കെ രണ്ട് മണി ന്റെ ഉള്ളിലൊക്കെ വരുള്ളൂ.
ആ
ഏകദേശയിക്ക്ണ്ണ ഇനി അടുക്കള തുടക്കാനുള്ളു പിന്നെ ഒന്ന് കറിയൊന്ന് തൂമിക്കാനൊള്ളു.
ആ ഞാന് എത്തകറി?
കറി ഞാന് ഒരു സാമ്പാറാക്കി അങ്ങനെ
പച്ചക്കറി കൾ ഒക്കെക് മിക്സ് ആക്കി.
ആ ആ ആ ബർപൊടി. സാമ്പാറിന്റെ വട്ക്ക്ണെത്തൂല ന്നാലും. സാമ്പാർന്ന് പറയാ ആ പ്പ ഇത് പക്ഷെ രാവിലെ ഇനി ഇഡലി ഇണ്ടാക്കിയാമതി രാവിലെ കെക്കുവായി അങ്ങനെ അയിന് കണ്ടങ്ങനെ ഇണ്ടാക്കി. സാമ്പാറൊക്കെ വെക്കുമ്പോളേ അങ്ങനെ ഇഡ്ലി ആ പിന്നെ ഇഡലി രം പിറ്റേന്ന് രാവിലെ കടിയില് എന്താ പിന്നെ കറി ഉണ്ടാക്ക ആ കുട്ടയാ ഒക്കെ പിന്നെ അല്ലെങ്കി പിന്നെ രാവിലെ ഇഡിലി സാമ്പാർ ഉണ്ടാക്കുന്നു ഉച്ചക്ക് രാവിലെ ല്ലോ അങ്ങനെ ഉ ഉ അങ്ങനെയൊക്കെ കാട്ടിലാണ്
സ സ
അധികം ത മീൻകറി ആവുമ്പോ അത് കൊടുത്തിട്ടുണ്ടെങ്കി കുറച്ച് അധികം ഉണ്ടാക്കും തേങ്ങരച്ചൊക്കെ വെക്കുമ്പോ
ആ
ആ അങ്ങനെയൊക്കെ മതി രാവിലെ അങ്ങനെയൊക്കെ കൊഴപ്പൊന്നും ഇല്ല അങ്ങനെയൊക്കെ ആയല്ല ഒന്നും
ആ
ദോശക്ക് ഓട്ടടൊക്കെ ഉണ്ടാവ
അതാ നല്ലത് രസമാണ് ഇടക്കൊരു- എന്നിപ്പ ഞങ്ങളിപ്പോ ഇവിടെ അധികം ദോശ ചുടുവ
ആ രാവിലത്തേന്റെ- കറിയും കടിയും ഈ കുട്ടിയൊക്കെ പോകാനുള്ള ചോറും ഓര് പറഞ്ഞേക്കല്ലോ ഒക്കെ പലവിധ- അപ്പൊ പിന്നെ അങ്ങനെയൊക്കാ ഒപ്പിച്ചു എന്നാ പിന്നെ എന്താ